അഹ്
ലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്ന്ണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം
വിശേഷം എന്താ അൽഹംദുലില്ല ഒക്കെ റാഹത്താണ് എന്താങ്ങളെ വിശേഷം
കൊഴപ്പൊന്നുല്ല സുഖാണ് അങ്ങനെ പോകുന്നു
ഉം ഉം മഴല്ല ഇന്ന് കാലാവസ്ഥ നമ്മക്ക് അനുകൂലാണ്
അതെയൊ ആഹ് ഇന്ന് ഇവിടെ രാവിലെ തന്നെ നാല് മണി നാലരക്കെ തുടങ്ങിയ മഴയാണ്
ആഹ് ശരി ഇവിടെന്നലെ അതേമാതിരി നന്നായിട്ട് മഴണ്ടായിരുന്നു ഇന്നിപ്പോ നല്ല വെയില
ആഹ് ആഹ് ഇന്നലെ അതേമാതി- ന്ന ലിം വല്യ മഴല്ല ഇന്നലെ മഴില്ല വെയിലുംല്ല ആ ഒരു കാലാവസ്ഥയിലെനിന്നലെ ഇന്ന് നാല് മണി- ക്ക് രാവിലെ നാലുമണിക്ക് നോക്ക നോക്കുമ്പോണ്ട് നല്ല മയ ഇന്ന് രാവിലെ മദ്രസ്ക് ഒക്കേ മോള് പോയപ്പോളൊക്കെ നല്ല മയെണ്
ആഹ് ശരി പിന്നെപ്പന്ത് ആഹ് ആഹ്
എന്താ ഫുഡൊക്കെ ആയോ
ഫുഡ്‌ ആവ്ണ് ആവ്ന്നോള്ളൂ കുട്ട്യാൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ അപ്പൊ കൊറച്ച് വൈകി നിങ്ങളതൊക്കെ ആയിക്ക ഇക്ക് മൂന്നാള്
ക്ക് പോകുമ്പൊക്കെ ഒക്കെ റെഡിയ ആക്കും മദ്രസ്‌ട്ട് വരുമ്പോക്ക പിന്നെ ഓലെ ഇതാക്കിയാ മതിയല്ലോ അപ്പ പിന്നെ വേഗം പെട്ടെന്ന് ഇതാ സെ - ടാക്കു
ആഹ്
പിന്നെ ഉപ്പി ഉപ്പി ഉമ്മ ഒക്കെണ്ട്. ആഹ് അ പിന്നെ ഒല്ക്ക് പത്ത് മണി ആവുമ്പൊക്ക് കഞ്ഞി ഒക്കെ വാണം.
ഉപ്പിം ഉമ്മിം ഒന്നും ഇല്ലഞാനും ഹസ്ബന്റും മക്കളും മാത്രാണ്.
ആഹ് ഇവിടെ ഒരു ഇണ്ടാവെ ഓൽക്ക് പത്തുമണി ആവുമ്പക്ക് കഞ്ഞി ഇതൊക്കെ വാണം അപ്പൊ പിന്നെ പെട്ടന്ന് ആക്കും
ആഹ്
മറ്റേപ്പ നമ്മളൊക്കെ ആവുമ്പോ ഒരു ഉച്ചൊക്കെ ആ സമയത്തല്ലേ കഴിക്ക്യ.
ആ അതെ അതെ
പിന്നെ ഒല്ക്ക നേർത്ത ആവുമ്പോ പിന്നെ അങ്ങനെ പെട്ടന്നാക്കും അത് കഴിഞ്ഞ പിന്നെ അതിന്. ക്കണ്ടല്ലോ ഞമ്മള് ബേക്കിക്ക് നിന്ന് കഴിഞ്ഞാ ഇങ്ങനെ ആ ഒരു ദിവസം ഫുള്ളാ അ തന്നെ.
ആഹ് അത് ശരിയാണ്. ഞാനും ഇവിടെ ഒമ്പത് മണിയാകുമ്പോളക്കനും കാര്യങ്ങൾ ആക്കും.
ആഹ് പആഹ്
അപ്പൊ ഇവിടെ പിന്നെ വാപ്പിംഉമ്മഒന്നുംല്ല ഉ ഉ.
ഹസ്ബന്റിനെന്താ പണി
ഹസ്ബൻ്റെ ഉസ്ദാണ്.
ആഹ് ആഹ് ഇന്ന് അവിടെ അടു നാട്ട തന്നെ വയറിങ്ങ്.
അല്ല കുറച്ച് വിട്ടിട്ടാണ്
അവിടെ ആയിച്ചേല് ഒരിസാ ഞോവരല്
ആഴ്ചയില് വരും.
ആഹ് ആഹ്
വ്യാഴായ്ചക്കെ വരിയാക്കാരല്ലോ.
വ്യാഴാഴ്ച വന്ന് ശനിയാഴ്ച പോകും
ഉ
സ്പെഷലക്കെന്ന ണ്ടാക്കണേ
സ്പെഷല് എന്താ സ്പെഷല് ചിക്കൻണ്ട് അതുകൊണ്ട് എന്തെങ്കിലുംക്കെ അങ്ങനെ ഒപ്പിക്കണം. ഞാനും മൂന്ന് മക്കളും ഒറ്റക്കോളേ അപ്പോ ഓൽക്കെപ്പഴും എന്തെങ്കിലുക്കെ ആയിട്ട് വേണം. വല്യള് അഞ്ചാം ക്ലാസ്സിലാ പഠിക്കണേ
അഞ്ചില് ആഹ് മറ്റവരൊക്കെ?
മറ്റോല് ചെറിയാളും രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സില് ചെറിയോൽക്ക് രണ്ടര വയസ്സായി
ആഹ് ആഹ് ആഹ്
ഉം നിങ്ങക്ക് എത്ര കുട്ടികളാ
എനിക്ക് രണ്ടാള് ഒരാള് ഒന്നാം ക്ലാസിലും ഒരാ അഞ്ചാം ക്ലാസ്സിലും.
ആഹ്‌
പിന്നെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
റാഹത്താണ്
ആഹ് മദ്രസ്കയിട്ടുണ്ടായിലോല്
ആഹ് പോയിന്നു മദ്രാസക്കെ പോയിട്ടുണ്ടാരുന്നു ഒരാ ഒരാളെ ഏഴേ കാലിന് വിടും ഒരാള ഒമ്പതേ കാലിന് വിടും.
അപ്പ ഏഴെ കാലിന് പോണോല്ക്ക് എപ്പളാ തൊടങ്ങാ? ആറ്മണിക്ക് ആഹ്‌ ആഹ്‌ ഇവടെ ആറ് മണി മുതല് എട്ട് മണി വരെണ്
ആഹ് ആഹ്‌ ആഹ് പിന്ന് ഉം ഉം
ഇവട പിന്നെ എ പ്ലസ് റ്റുവരെ ക്ലാസ് ഉണ്ടാ വെര്ന്നു വെര്ന്നു ഞമ്മക്ക് പിന്നെ വിരുന്ന് പോയാല് അങ്ങനെ നിക്കാ പറ്റൂലല്ലോ ഇവടെ അപ്പളല്ലേ വാര്യ ഇവർക്കപ്പ കൊറച്ചീസം ലീവ്ണ്ടാവും
ആഹ് ആഹ് പറയും പോലെ അങ്ങനാമ്പോ പറ്റൂല ഓരിക്കും കുട്ടികക്ക് ലീവില്ലവർക്കല്ലേ ഓൽക്കു ഉണ്ടാവോള്ളു അങ്ങ് ആഹ് ആഹ് ഓല്ന്നാ അവട കൊറച്ച് ലോങ്ങെക്കാറ്ലെ
ഉം ഒന്ന് കൊറച്ച് മുറ്റത്താണ്
ആഹ് ആഹ്
ഏഹ്
ചക്കിം മാങ്ങെക്ക അക്കണ്ടോ
ചക്കെ മാങ്ങെക്കണ്ടെ അയ്ന്റ കാലം ഇവട കയിഞ്ഞു ഇന്റ പെരെലെക്കെ അയിന്റ കാലൊന്നും കയിഞ്ഞിട്ടില്ല അത്
ആഹ് അപ്പോ ഇവട നേർത്ത തോടങ്ങി
ഇവട ഇവട നേർത്തണ്ടായി കയിഞ്ഞു ആഹ് ഉം ഇവടെ പിന്നെള്ളത് എന്താച്ച ഉം ഏഹ് ള്ളതെന്താ വെച്ചാ മരത്തിന്റെ മോകളിലാ ആർക്കും കിട്ടാത്തോടത്ത് പോയിണ്ടാക്കീട്ട്
അത് ഈ പണ്ട്ല്ലോല് ഇണ്ടാക്കുമ്പോ അന്നത്തത് പിന്ന അങ്ങനെയാണല്ലോ എല്ലീതും കൊമ്പത്തേക്കെറ്ലോ
ഉം ഉം ഉം
ഇപ്പളാൽപ്പ ബെഡിങ്ങോക്കെ തൊടങ്ങിത്
അതെ ഇപ്പളാണ് ഇപ്പോ അതൊക്കെ തൊടങ്ങി
ആഹ് ആഹ് അതൊരു വർഷം രണ്ട് വർഷം ആവുമ്പോക്ക അതൊണ്ടാവും ചെയ്യും
ഉം എന്തായാല് ആഹ് ഉം എന്തായാലും ഇപ്പൊ ഞമ്മള പൂർവീകര് ഇണ്ടാക്കിയതാന്ന് പറഞ്ഞെട്ട് നമുക്ക് കാണാനും കേക്കാനും ചെലപ്പോ എത്ത്ന്നോ എത്തുന്നോട ത്ത്ന്നൊക്കെ കിട്ടുമ്പള് അതൊര് സന്തോഷാണ്
ആഹ് ആ ആഹ് അതല്ലെ
ഉം കൃഷിയൊക്കണ്ടോ നിങ്ങ്ക്ക്
ആഹ് ഇണ്ട് ഇതെപോലക്കെക്കെ കൊറച്ചീച്ചെ എന്താ ആ താതകത്തെ ചക്കുണ്ട് മാങ്ങുണ്ട് അങ്ങനൊക്കെ ഇണ്ട് പിന്നെ ആഹ് റംബുട്ട റംബുട്ടാനൊക്ക ഒണ്ടോ
റംമ്പൂട്ടാനില്ല ഇവട ഞമ്മക്ക് കൃഷിയുള്ളത് അത് കഴ്ങ്ങാണ്
ആഹ് ആഹ് ആഹ്
കഴ്ങ്ങും തെങ്ങും
അ ആഹ് ആഹ് ഇപ്പ പിന്നെ തേങ്ങക്കും വെല കൊറവാണല്ലോ മറ്റ്
കൊറവാണ് ഞമ്മള അയിന് തേങ്ങ കൊടുക്കലില്ല ഞമ്മള് ഇട്ടിട്ട് ഞമ്മ ക്ക് എണ്ണട ആവശ്യത്തിനെ ഉം ഉം ഉ ഉം അതാണ് എണ്ണ വെടിക്കണെങ്കി നന്നായിട്ട് റെയ്റ്റ്ണ്ട്
ആഹ് ആഹ് ഇബല് ഓരൊറ്റക്കനൊള്ളു മക്കള്
അല്ല ഇവട പത്ത് മക്കളോണ്ട് അഞ്ചാണ് അഞ്ച് പെണ്ണ് ഞാന് ആണുങ്ങളെല് മൂന്നാമത്തെ ഒരാള് കല്യാണം കയ്ക്കാന് ഉണ്ട്
ഏ ഏ ഓല അപ്പൊ ഓലും തറവാട്ടില് ഇമ്മിം ഇപ്പിം ഒക്കെ അയ്ക്കാരം ലെ
ഇല്ല ഇമ്മിം ഇപ്പിം ഒന്നുല്ല ഇമ്മിം ഇപ്പം ഒക്കെ മരിച്ചു ആ
അഹ ആഹ
ഇപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇമ്മ മരിച്ചിട്ട് അഞ്ചാമത്തെ വർഷാണ് ഇപ്പം ഇത് ഇൻ്റെ ഇമ്മ ഓലിക്കൊക്കെ വേറെ വീടായിക്ണു ഞങ്ങക്ക് എല്ലാർക്കും വേറെ വീടായിട്ടിണ്ട് അല്ല അല്ല പങ്കു ഒരു പെണ്ണാണ് കല്യാണം കയ്ക്കാള്ളത് അത് ഇന്റെ മാപ്ലൻ്റെ മൂത്തതാണ് അപ്പം ഓക്ക് ചെറുതായിട്ട് ഉം ചെറിയൊരു അസുഖള്ള കാരണം കല്യാണം കയിക്കാൻപറ്റിയിട്ടില്ല ഓലൊക്കെ തറവാട്ടിലുണ്ട്
അഹ അഹ അഹ ആഹ്
ഉം
ഏ അഹ് ഇവിടെ ഉമ്മയും ഇപ്പയും രണ്ട് എളേച്ചന്മാരും ഇവര് അഞ്ച് മക്കൾ മക്കളാ മൂന്ന് രണ്ട് പങ്ങന്മാരും മൂന്ന് ആണ് മക്കളും
ആഹ ആ ആ
രണ്ടാള് ഓല് പെങ്ങമ്മാരെ കല്യാണം കയ്ച്ചക്കണു എളഛന്മാരെ കല്യാണം കയ്ച്ചക്കണു എല്ലാർക്കും രണ്ട് കുട്ടികള് ഇണ്ട് പിന്നെ ഞങ്ങളും എളേച്ച എളേയച്ചൻ ഒരു വീട്ടില് പിന്നെ ഒരാള് വേറെ പോ പോയി ഞങ്ങളെ വീട്പണി നടന്നോണ്ടിരിക്കണ് ഇണ്ട് പോവാന്
ഞ്ഞങ്ങക്ക് പിന്നെ എല്ലാർക്കും വീടായി
ആ ആ അത് എങ്ങനെയ തറവാട്ട് സ്ഥലത്ത് തന്നെ
ആഹ തറവാട് സ്ഥലം തന്നെ ഞമ്മള് വേറെ സ്ഥലം വാങ്ങാൻ നിന്നതാ അപ്പം ഇപ്പാക്ക് തീരെ തൃപ്തി ഇല്ല ഞമ്മള് പോണത് അപ്പ എല്ലാ മക്കൾക്കും ഉം എല്ലാരും ആഹ് ഇപ്പൊ രണ്ടാളന്നെ കൊറച്ച് വിട്ടു പോയി അപ്പൊ ഇഞ്ഞ് ഇജും പോണ്ട പറഞ്ഞിട്ട് ഇബല് അപ്പം ഞമ്മള് പിന്നെ പോകാൻ കയ്ഞ്ഞില അപ്പോ ഒക്കേ ഇവിടെ തന്നെ സ്ഥലം അതോണ്ട് നമ്മക്ക് ഇഞ്ഞ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അപ്പൊറത്തും ഇപ്പൊറത്തും നാത്തൂമാര് അതും ഇണ്ട്
വിളിച്ചാ കേക്ക്ണോട്ത്ത് നമ്മുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിനും ഇതിനും ഒക്കെ ഉം
ആഹ് അതാണ് ഞമ്മക്ക് എവടക്കേലും പോണങ്കില് കുട്ടികളെ ഒന്ന് അങ്ങട്ടാക്കാനും ഇങ്ങട്ടാക്കാനും അതക്കെ സുഖം അടുത്തന്നെണ് പിന്നെ ഈ ലോങ് ആയി കയിഞ്ഞാലും കുട്ടികൾക്ക് ഈ ബന്ധം കുറച്ച് വിട്ട് വിട്ട് നിക്കും ചെയ്യും അതാണ് അട്ത്താവും വീട്ട് നിക്കും പിന്നെ അടുത്താവകുമ്പോ അത്രയും നല്ലതാണ് ഒരുമുള്ള ആവാണെങ്കില് ഒന്നും ഒന്നും വേണ്ട നമ്മക്ക് എവടെക്കെങ്കിലും പോണങ്കില് അത് കുട്ട്യാക്ക് കൾച്ചണെങ്കി അന്ന് വൈകി വരാണെങ്കില് അപ്പറത്തും ഇപ്പറത്തും ഒക്കെ വീടുണ്ടെങ്കിൽ ഒക്കെ സുഖാണ് കുട്ടേക്കും തന്നെ
ഉം ഉം
ഓല് രണ്ടാളും ഒരോട്ത്ത് അയ്കാരം ലേ
ആ അല്ല ഓല് എല്ലാർക്കും വീടായി ട്ട്ണ്ട് ഓല് രണ്ടാളും ഒരു മുറ്റം പോലെയാണ്
അയിന് അടുത്ത് തന്നെ ഓരോ വാ പിന്നെ ഒരോ സ്ഥലം വാങ്ങി അവടെ കൊറച്ച് വിട്ടാണ് എന്ന് പറഞ്ഞിലെ ഓല് രണ്ടാളും അടുത്തടുത്തായിരിക്കും വീടാ ള് ലെ
നന്നേ അടുത്ത് അല്ല ഒരാള് കൊറച്ച് എന്താ പോണം പിന്നെ ഒരാള് ഞമ്മളെ ഇവിടുന്ന് കുറച്ചാണ്ട് പോരാ ഒരു അരക്ക മീറ്ററ്
ആഹ് ആഹ് ആഹ് ആ
എന്നാലും രണ്ടാൾക്കും ദിവസം വരാൻ പാഗും മം പേ പെരുന്നാളും എന്തെങ്കിലും പരുവാടിക്ക ആവുമ്പോ നമ്മള് വിളി പോലെ അങ്ങോട്ടും വിളിക്കും ഞമ്മളങ്ങോട്ടും വിളിക്കും ഉം
അങ്ങെ പെരുന്നാൾ കാ ആമ്പോ ആഹ് രസംല്ലാം വീട്ട കൂടി ഇങ്ങനെ പോവാന് കുറവ എല്ലാരും ഉണ്ടാവും പിന്നെ
പിന്നെ ഓലൊക്കെ കുട്ടികള് വലിയ കുട്ടികളാണ് ഓലെയൊക്കെ കുട്ടികളെ കല്യണം ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് അപ്പൊ പിന്നെ ഇബൽക്ക് കളിക്കാൻ ഭാഗത്തിനുള്ള കുട്ടികളപ്പോ ഈ ഒരു മൂന്ന് മൂന്ന് വീട്ടിൽ തന്നെള്ളു
ഉം അപ്പൊ പെങ്ങമാര് എത്ര ആൾക്കാരാ
പെങ്ങമാര് അഞ്ചള് അഞ്ചു പെണ്ണും ആഹ് അഞ്ചു ആണുങ്ങള ഉം ഉം
ഏഹ്
അങ്ങനെയൊക്കെ ഉം സംഭവം നല്ല രസാണെ
ഉം മം കുട്ടിയക്ക തല്ലൂടാനും കളിച്ചാനും ഒക്കെ
അതാണ് ഉം ഉം കുട്ടികൾ കല്ലൂടവും ചജും ചിലപ്പോ കല്ലൂടല് കണ്ടാൽ ഞമ്മളും ഇടപടേണ്ടി വരുമന്ന് വിചാരിച്ചത പിന്നെ പോലെ ഒന്നായിട്ട് ഒരുന് ഭയങ്കര സെ
ആഹ് അതാ അതാണ് അതില് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മള് ഇടപെടുനൊരു പുറത്താവേ ഓര് ഒന്നാകും
ഉം എന്നാശരിട്ടില്ലേ
ആഹ് ആഹ് ആയിക്കട്ടെ ശരി
ചുവ